കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ടേ
ഉ കുട്ടികളെ പടുത്തൊക്കെ കഴിഞ്ഞോ
എട്ട് ഒൻമ്പത് മണിയാകുമ്പോ നിക്ക
ഉം
ആ നടക്കും
അതെ
അടെക്കെ കഴിഞ്ഞോ
ഇവിടെ ചെറുതിന്റെ ഞാൻ ഇന്ന് ഇപ്പോ പോവഞ്ഞിട്ട് അതിന്റെ ഹോംവർ ണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് നിന്നപ്പോ അപ്പോള് ക്ക് വയ്യപ്പോന്ന് അപ്പൊ ഞാൻ പർന്ന് നാളേനിണ്ടല്ലോ അപ്പൊ നാളെ എഴുതി കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് പറഞ്ഞ് നമ്മള് ഇപ്പ ഇരുന്നാലേ ശരിയാവുള്ളൂ അല്ലെങ്കില് ശരിയാവല
ആഹ് ഇരു ഇരുത്തൊക്കെണ്ടാവും അവര് കളിയായിരിക്കും പിന്നെ
ആഹ്
ആ
അവിടെ എങ്ങനെയാ അവിടെ എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനാ എല്ലാരും
ഓ കൊഴപ്പൊന്നുല്ല നങ്ങക് റാങ്കൊക്കെണ്ട്
അതെ ഓ
ഇ ഇപ്പ ഇ എവടെ ഇപ്പൊറങ്ക് കിട്ടിട്ട് കാര്യല്ല വെൽതാമ്പോ കിട്ടണ്ടേ ഇപ്പൊ റാങ്ക് നമ്മക്കാർക്കും വാങ്ങാറി ല്ലേ ഇ ഈ ഒരു ഇതെനെ മുന്നോട്ട് വലുതുമ്പോഴ ഇണ്ടായ രക്ഷപ്പെട്ടു
പിന്നെ ഇന്ന് വിദ്യാഭ്യാസം ഏർ ശരിക്കും വേണം വിദ്യാഭ്യാസം ഇല്ലെങ്കി നടക്കൂല അയോണ്ട് ഈ ഒരു പിടുത്തണ്ടല്ലോ ഈ ഒരു പിടുത്ത അങ്ങനെ പൊയിക്കോ കാരണം ഇനി എന്താ അടുത്തതിലും കിട്ടണന്നിള്ള ആ ഒരു വാശ അവർക്ക് വരുത്തിപ്പിച്ചാൽ മതി
അതെ അതാണ് അവര് കൊണ്ട്
ഉം അന കു ട്ട്യാള് ഒന്ന് അമ്മ അവിടെ ആ അവിടെ അമ്മ ആക്കുന്നുണ്ട് തൊ ക്കെ
നമ്മുടെ റസ്റ്റാണല്ലോല്ലേ നമ്മളെ വീട്ടിൽ വന്ന പിന്നെ ഫുള്ള് റസ്റ്റാ
ആഹ് ഇവിടെ വന്നള്ള രസ്റ്റ അല്ല ഇയാള് അവിടെ
തിരിച്ചാൺട്ടോ ഇന്റെ അമ്മ മടിച്ച്യാവും ഞാൻ അവിടെ വന്ന കഴിഞ്ഞാല്
അതെ
ഉം ഞാനും ഇനി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണം അമ്മ പറ ഞാൻ ഉണ്ടാക്കിയതന്നെ കൂട്ടി ഞാൻ മടു തിജ വെക്കറി ആഹ ഞാൻ പറയും എനിക്ക് അവിടന്ന് പോന്ന കഴ ഇവിടെ വന്നാലും എനിക്കൊരു ഫ്രീ ഇല്ലല്ലോ പറു കഴഞ്ഞാല്
ഉം അല്ല ബെന്നിന്റെ വീട്ടിൽ നിക്കാറില്ല
കണ്ടേ ഞാന് ഇപ്പോ ഹസ്ബൻഡ് ഒരു വർഷമായി ഇപ്പൊ ദുബായി പോയിട്ട് അപ്പൊ പോന്നതാണ് ഇങ്ങനെ അെക്ാസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അറിയതാണ്
ഉ
അവിടെ കുട്ടികളെ നോക്കാൻ ആളില്ലേ അവരൊക്കെ ജോബിന് പോണ ആൾക്കാരാ
ആഹ അപ്പൊ ഇവിടെ വന്നക്കായിരിക്കല്ലേ അല്ല അപ്പൊ അമ്മ ഒ അമ്മ ജോലിക്കൊന്നും പോണില്ല
ഇല്ല
അതെ
നക്കരിയാ
ആഹ
അതെയണ്ട് ഇക്ക കൊല്ലം കൂടി ഉള്ളൂ രണ്ട വർഷത്തേക്കുള്ള വിസ് അടിച്ചിട്ടാണ് വന്നത് അടുത്തൊല്ല ആുമ അത്തേക്ക അങ്ങോട്ട് പോകണം അപ്പഴത്തേക്കും ചെറിയ രീതിൽ എവിടേലുംൊക്കെ ഒന്ന് കേയറണം
ആഹ അതല്ലഹ ഇപ്പോൊ അന ഉം ആരാ പിന്നെള്ളത് ഫാമിലിയില് ആരാള്ളത് അനിയനോ അനേത്തിയോ അ
ഞങ്ങള് നാല കുട്ടിയളാ
അതെ
അറി ഇല്ല ചാ
ഉ
ഞങ്ങള് രണ്ടും മണ്ും രണ്ടാണു ആണ ഉ ബൈ അത് ഞാനാ എൻന്റെ അടക്ക് അനിയത്തി അവളെ മരേജ കഴ ഒരു ആൺകുട്ടി ഉണ്ടക്ക്
എന്താണ്
എന്താീക്ക് അനിയത്തിന്ന് പറയാ അവളെ മരേജിഞ്ഞ അവക്ക്ൊരു ആൺകുട്ടിയുണ്ട്
അതെ അനിയത്തി എന്താ നല്ല പഠിച്ചിട്ടുള്ള ആളാണോ അല്ല അനിയത്തെ തന്നെ പഠിച്ചിട്ടുള്ള ആളാ
പ്ലസ് ടു പ്ലസ്
ആഹ അതെ അല്ല പിന്നെ പഠിച്ച് അല്ലാ പിന്നെ പഠ ിച്ചിട്ടില്ല അത് ഇൻട്രസ്റ്റ് ഇല്ലഞ്ഞിട്ടാ
അവക്ക അതനോട് താല്പര്യം ഇല്ല അനിത
അതെ
ആ പിന്നെ രണ്ട് അനിയന്മാരുണ്ട് അദ്യക്ക് അടീക്ക് അവന്മാരും പ്ലസ്ടു കഴിഞ്ഞ്
ഉം അല്ല അനിയമാർക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഡിഗ്രി എവിടെയെങ്കിലും കിട്ടിയോ
പിന്ന അവന്മാര് നമുക്ക് ഡിഗ്രിയും കോഴ്സും കൂടി ഒരുമിച്ച എടുത്ത് പഠിക്കാലോ അങ്ങനെ ഉണ്ടല്ലോ
അതെ
ഒരാള് ബാംഗ്ലൂരു ഏവിയേഷന് പഠിക്ക
ഹലോ പിന്നെ ഏ ഇപ്പൊ അല്ല ഗൾഫിന്ന് എത്രായിട്ട് വന്ന് എത്രായി വന്നിട്ട് ഇവിടെ നാട്ടില്
ആര് ഞാൻ പോയിട്ടില്ല അത് ഏട്ടനാണ് ഗൾഫില് ഞാൻ പോയിട്ടില്ല ആള് ആദ്യായിട്ട് പോവുകാ ഒരു വർഷം കഴിഞ്ഞു ഉം
ആ അല്ല എന്താ ജോലി ഗൾഫില്
അവിടെ അലുമിനിയം ഫാബ്രിക്കേഷനാണ്
ഉം
ഹലോ
ആ ആ ആ കേൾക്കുന്നുണ്ട് അതെ പെട്ടെന്നൊരു റേഞ്ചിന് ഒരു പ്രശ്നം വന്നായി
ആ
അല്ലാ എന്താ പ്പ എന്താ അലൂമിനിയം ഫാബ്രിക്കേഷൻ അല്ലേ ഉം പിന്നെയാ എന്താ അനിയനെയിനി ഗൾഫിലേക്ക് അങ്ങനെ എന്തേലും പറഞ്ഞേക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ
ചെലപ്പോ ഏട്ടന്റെ കൂടെ വിടും അവന് ആ വിസെ
നിക്കുന്ന തന്നാട്ടോ കാരണം എന്താച്ചാല് നമ്മുടെ നാട്ടിൽ നിന്നാലും ഒരു കാ എന്താ പറഞ്ഞാ ഒരു അധികം പൈസയൊന്നും ഇല്ലൃ
പൈസ കിട്ടിയാലോ അത് ചെലവാണ വഴി
അയ് ആ ഇതാവ്മ്പൊ എന്താന്നറിയോ നമുക്ക് മാസത്തിൽ കിട്ടുമ്പോ നമ്മൾ നമ്മടേതായുള്ളൊരു സേവിങ്സും കാര്യങ്ങളും ഒക്കെ ക്കുണ്ട് ഇതെന്താറിയോ നമ്മളെ നാ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു മെയിൻ പ്രശ്നം നമ്മളെപ്പോലുള്ളവരുടെ പ്രശ്നം ഇന് ഇന്നപേക്ഷിച്ച് ഞാൻ പറയുകയാണെങ്കില് ഒരു കല്യാണം കളിയാട്ടം വരും എന്തെങ്കിലും ആയിട്ട് വരും അതിനുള്ളത് വൈഫ് ഞങ്ങക്ക് ക്ക് നന്നായിട്ടറിയാം ഇപ്പൊ ഈ ഏപ്രില് മെയ്യില്ലേ ആ സമയത്ത് ആ രണ്ട് മാസ് സവും ഞങ്ങള് ഫുള്ള് പൈസ മൊത്തം എല്ലാ ഞായറാഴ്ചയും കല്യാണത്തിനു ഞങ്ങക് പൈസ കൊടുക്കുക അതിനുപുറമെ നമുക്ക് എന്തെങ്കിലും അടവും കാര്യങ്ങളും ഉണ്ടാവും
ആ അത് ശെരിയെന്നെയാണ് ഇവിടെ നിന്നു കഴിഞ്ഞാ അതൊന്നും കൈന്നെടുത്താ പിന്നെ
മനുഷ്യന്മാരുടെ അവസ്ഥ ആണത്
അത് ഒരാൾ കൊണ്ടു പോകുമ്പോ അപ്പളാ അ നമുക്കൊക്കെ ജോലി വേണ്ട നമ്മളെയെങ്കിലും കാര്യങ്ങൾ നോക്ക ക്കാറ്റൊയ്ക്ക്
അത് മെയിനായിട്ട് വേണം നമ്മക്ക് മെയിന് ജോ ആ നമുക്കെന്തായാലും നല്ലൊരു ജോലിന്നെ വേണം അത് മസ്റ്റാണ് അല്ലാതെ ശരിയാവൂല ഇപ്പൊ ഞാനെന്നെ നോക്ക് ഞാൻ എന്റെറെ ഒരു അവസ്ഥ എന്നുപറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിചെറുതായിട്ട് എനിക്ക് കു കുട്ടീനെ നോക്കാനൊനാരൂല്ലാ അല്ലെങ്കി എന്തെങ്കിലും ഒരു ജോലിക്കുപോകായിരുന്നു മനുഷ്യ എന്നിട്ട് ഞാന് എന്തേലും പഠിക്കാൻ പോവാനാണെങ്കിൽ അതിനും പറ്റൂല പിന്നെ ഓൺലൈൻ ക്ലാസുകളുണ്ട് എങ്ങനെ ഈ ഓലൈൻ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യാ ഈ കുട്ടികളെ വെച്ചിട്ട് വീട്ട് ട്ടി ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഹസ്ബൻന്റെ വീട്ടിലൊക്കെ നി ണെങ്കില് അവിടത്തെ പണിയും കഴിഞ്ഞിട്ട് നമ്മള് എപ്പോഴാ ക്ലാസിന് ഇരിക്കാ ഞാനൊക്കെ രാവിലെ അഞ്ച് അഞ്ചു മണിക്ക് നാലുമണിക്ക് നീറ്റ് കഴിഞ്ഞാ ആ ഉറക്കക്ഷീണം മാറ്റാനായ് പിന്നെ ഉറങ്ങുക ഞാനാ പിന്നെ ഫുള്ള് ഉറക്കാണ് ഞാന്
അതാണ് അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് നമുക്കൊരു നിന്ന് തിരിയാന് കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാ അങ്ങനെ ചിന്തിക്കും എന്താണ് ഈ പെൺകുട്ടികളുടെരവസ്ഥ വല്ലാ ത്തൊരവസ്ഥ തന്നാണ്, ഇ ആദ്യം കൊറേ എൻജോയ്മെന്റ് ഒക്കെ ആയിട്ട് നടക്കും കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികള് കുട്ടികൾ ഇണ്ടാവണത് മോശം അവര് ബാധ്യത അങ്ങനെല്ലട്ടോ ഞ പറയണത്. പക്ഷേ എന്നാലും നമ്മൾടെ ആ നമ്മൾ നമ്മളെ മറന്നു പോവാണ് നമ്മള് അതാണ് പ്രശ്നം.
അത് ശെരിയ അവരൊക്കെ ഇണ്ടാവണെന് മുന്നേ നമുക്കും ബാങ്കിൽ കൊറച്ച് ബാലൻസ് ഇണ്ടാക്കണ ന്നിട്ട് വേറെ
മ് ഇപ്പോ ഫുഡ് ഒക്കെ കഴിക്കുമ്പഴും തന്നെ ഞം ഞാനിപ്പ അങ്ങനെ ചിന്തിക്കലിണ്ട് ഫുഡ് കഴിക്കുമ്പം ഞാൻ ചെയ്തു ആദ്യം എന്റെ മക്കൾക്ക് കൊടുത്തിട്ട് അങ്ങനെ ചിന്തിക്ക മ മക്കൾക്ക് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കി കഴിക്ക. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇപ്പോ, ഇപ്പോ അങ്ങനെ ആയി ഒര് ആ ഒന്നാമത് ര് അമ്മ എന്ന്ള്ള ആ ഒരു ഇതിരിക്ക് വന്ന് പോയി. അങ്ങന വല്ലാത്തൊരവസ്ഥകളിൽ കടന്നു പോയി ചെല ചെല സമയത്ത് സങ്കടോക്കെ വരും, കാരണം എന്തൊരു ലൈഫാണത്, എന്താണ് ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവാറിണ്ട്. പക്ഷേ നമ്മള ഒപ്പള്ള പാർട്ണർ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സമാധാനാട്ടോ. എന്ത് കാര്യത്തിനും നമ്മളെ ഹെൽപ്പിങ്ങിനും കാരണം ജോ ജോലിക്ക് പോകുന്ന കൊണ്ട് മാത്രാണ് ജോലി കഴിഞ്ഞ് വന്നാലും ജോലിക്ക് പോണേന്റെ മുന് ന്നായാലും മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആൾ പോണത്. അന എനിക്കൊരു റെസ്റ്റ് വേണ്ടേ വിചാരിച്ചിട്ട് കു കുട്ടിന സ്കൂൾ പോകാനാവ്മ്പഴേക്കും കുട്ടിനെ കുളിപ്പിക്കലും കുട്ടിനെ മാറ്റി കൊടുക്കലും കുട്ടിക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ആള് പോവാ.
ആ അതൊരു ഭാഗ്യം തന്നെയല്ലേ എല്ലാർക്കും അങ്ങനെ കിട്ടിക്കോളണംന്നില്ല.
ആ ഇവര് രണ്ട് പേരും പിന്നെ കുട്ടി ഏട്ടന്റെ കയ്യിൽ തന്ന വൈന്നേരം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പ ഏട്ടൻ ഏ രണ്ടു പേരെ മേല് കഴുകി കൊടുക്കലും എല്ലാം ചെയ്തു കൊടുക്കും.
ആ അങ്ങനെ ചെയ്യാത്ത ആൾക്കാര് എത്രയോ ഒണ്ട്.
എന്താണ് അങ്ങനൊര് ഇത് കിട്ടാണെങ്കിൽ ഒരു കിട്ടലാണ്, പക്ഷേ എന്നാലും നമ്മള് അവരില്ലാത്ത സമയത്ത് നമ്മള് ഇങ്ങനെ ഒറ്റക്ക് ഞാൻ അങ്ങനെ ഏട്ടനോട് പറയും നമ്മക്ക് എന്തെങ്കിലും ഒരു വെഷമം ഇണ്ടെങ്കിൽ നമ്മള് പൊറത്തിറങ്ങിയ നമ്മളാ വെഷമം തീരും, നമ്മള് റിലാ പക്ഷേ നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പഴാണ് നമ്മൾ ഈ വെഷമങ്ങളും അതേപോലെ ടെൻഷനൊക്കെ കൂ ഊട സത്യം പറന്നാല് നമ്മള് ചിന്തിച്ച് കൂട്ടുല്ലോ ഒറ്റക്ക് ഇരിക്കുമ്പ നമ്മൾ ചിന് ചിന്തിക്ക ചെയ്യാ.
ഓവറായിട്ട് ചിന്തിച്ച് ചിന്തിച്ചിട്ട് അവസാനം തലക്ക് ഇങ്ങനെ ഒരിതാവും.
ആ അങ്ങനെ വല്ലാത്തൊരവസ്ഥകളിൽ ഈ പെൺകുട്ടികള് കടന്നു പോണ പക്ഷേ ആകുട്ടികൾക്ക് അങ്ങനെല്ലെ ആകുട്ടികൾക്ക് പ്രാ പ്രാരാബ്ദങ്ങൾ ഇണ്ട് അവരത് ഏറ്റെടുത്ത് ജീ ഇതാക്കണം, അങ്ങനെ ഇല്യാന്നല്ല പക്ഷേ അവര് ജോലി ക്ക് പോണോണ്ട് അവർക്ക് അത് അവർക്ക് അവര മൈൻഡ് റിലാക്സ് ആവ്ണ്ട്.
ജോലിക്ക് പോയാല അവര് വീട്ടിൽ വന്ന
ആ വിളിക്കാട്ടോ.
ആ ഓക്കെ.